ഫുള്ളാണ് ഹലോ
എന്തൊക്കെ വിശേഷം
എന്താ സുഖണ്
ആ ഫുഡൊക്കെ കഴിച്ചോ
ല്ലേ കഴിച്ചിട്ടില്ല കുട്ട്യേളൊക്കെ പഠിക്കാണ്
ആ ആ വൈകീട്ടെന്യാണൊ പൊതുവേ കഴിക്കാറ്
ആ വെയ്കീട്ടന്നെണ്
ആ ഇവിടെ ഒമ്പത് മണിക്കാവും കഴിക്കണെങ്കി ങ്കി എട്ട് മണി ഒമ്പത് മണിയാവും അവരെ സ്കൂളിലിം മദ്രസിലിം ഒക്കെ ഹോം വർക്കും കാര്യങ്ങ ളൊക്കെ കഴിയുമ്പത്തേന്
ഉം
അവ്ടെ എങ്ങനെ മഴ കാര്യങ്ങളൊക്കെണ്ടാ
ആ ഇന്ന് നല്ല മഴേനു ഉച്ച കഞ്ഞിട്ട് നല്ല മഴേനു
ഇവിടെ ഇന്നലെ തൊടങ്ങിയതാ മഴ നല്ല മഴ ഇന്നലിം ഇന്നൊക്കെ നല്ല മഴന്നെണ്
ആ
എന്താ രാത്രിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെ
ആ
ആഹ്
പിന്നെ ആ
എങ്ങനെയുള്ള ഫുഡ് ആണ്? കൂടുതല്ണ്ടാക്കാറ് സാധാരണ ഫുഡ് തന്നെ അതോ സ്പെഷ്യലൊക്കായിട്ട് അയിന്റെ ഇടക്ക് ഉണ്ടാക്കാറുണ്ടോ
പിന്നെ അവിടെ
ഹലോ
കേക്ക്ണില്ലേ
ആ ആ ഇടക്കൊന്ന് സൗണ്ട് ബ്രയിക്കായി
കേക്ക്ണ്ടോ
ആഹ് ആ ഇപ്പൊ പറ
ആ എന്തെന്നാ അവിടെന്താ സ്പെഷ്യല്
ഇവിടെന്ന് മുരിങ്ങക്കറിയും വേണ്ടക്കപ്പേരിം പിന്നെ അയ്ല വാങ്ങിയതേര്ന്നു അവിടെക്കെ മീനൊക്കെ ഇപ്പ വരുന്നുണ്ടോ ധാരാളായിട്ട് വരുന്നുണ്ടോ
ആഹ് ഇഷ്ടംപോലെണ്ട് പക്ഷേ നല്ല വെലേണ് മീനൊക്കെ വെല കൂടിയാണ്ട്ക്കാണ്
ശരി ഇവിടെ ട്രോളിംഗായ കാരണം വണ്ടിക്കാരൊക്കെ പൊതുവെ കുറവാണ് പ്പവര അല്ല ചില ദിവസങ്ങളൊന്നും വണ്ടി വരന്നല്ല
ഉം മുരിങ്ങ എന്താ കറി വെച്ചോ അധോ തോരനോ
മുരിങ്ങ കറി മക്കൾക്ക് തോരനാകുമ്പം അത്ര ഇഷ്ടല്ല കറിയാകുമ്പോ കൂട്ടും ഇല കൂട്ടില്ലെലും ആ കറിക്ക് വാണ്ടിട്ട് അങ്ങനെ കൂട്ടും
ആ ആ എങ്ങനെ ണ്ടാക്കല്
അധികം ങ്ങനെ കറിയായിട്ട് ണ്ടാക്കും പിന്നെ എടക്ക് തോരന്ണ്ടാക്കും ഇങ്ങനെ തേങ്ങ. ഒക്കെ ചേരിവിട്ട്ങ്ങാണ്ടങ്ങനെണ്ടാക്കും. പിന്നെ മുരിങ്ങ പരിപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെയും വെക്കാറുണ്ട്.
നല്ലതാണല്ലേ വല്ല
ആ ഇവിടെ കായം മുരിങ്ങിണ്ട് പിന്നെ നമ്മള് ഇലക്ക് മാത്രം ഉപയോഗിക്കുന്ന മുരിങ്ങി.
ആഹ ആഹ കായമുരിങ്ങ എന്താ ഒരു രുചി ജില്ലന്ന് തോന്ന്ണ്ല്ലേ
കായ മുരിങ്ങേന്റെ എല വെക്കുമ്പോ കറി വെക്കുമ്പോ അത്ര തന്നെ ഒക്കെ തോന്നില്ല നമ്മ തോരന്ണ്ടാക്കുമ്പോ മ്പോ ഭയങ്കര കൈപ്പ് തോന്നും നമ്മുടെ കൈപ്പക്കടെ. ഒരു കയ്പ്പ് അത്രയും കയ്പ്പ് വരാറുണ്ട്. പിന്നെ നവള് കായമുരിങ്ങന്റെ പൂവെടുത്തിട്ട് ഇതുപോലെ കാന്താരി മുളക ചതച്ചിട്ടിട്ട് തോരനെ പോലെ ഉണ്ടാക്കല്ണ്ട്‌ പൂവെടുത്തിട്ട്. ആഹ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ?
പിന്നെന്നെ ആ പിന്നെ
ആ ഇവിടെതുപോലെ കഴിഞ്ഞ പ്രാവശ്യം മുരിങ്ങളയുടെ കായ ഒന്ന് ഒന്നി ച്ച്ണ്ടായിട്ട് കമ്പോ ഒരു കൊമ്പൊക്കെ ഒടിഞ്ഞ് വീണ്.
ആഹ് അല്ല ഇവിടെ മുരിങ്ങൻന്റെല്ല.
മുരിങ്ങന്റെല?
ആഹ് വച്ചിട്ടുണ്ട്.
ആഹ് അത്
ഞാനെങ്ങനെന്താണ് ചെറിയ ഉ ള്ളി തൂമിച്ചിട്ട് അതിൽ ഇങ്ങനെ താക്കി. ക്കി എടുക്കലാണ് പിന്നെ കുറച്ച് ലാസ് ഇ കൊറച്ച് കഞ്ഞി വെള്ളൊക്കെ ഒഴിച്ചിട്ട ങ്ങനേണ് വറ്റിച്ചെടുക്കല്
ആഹ്.
ലാസ്റ്റ് വെളിച്ചെണ്ണ.
ലാസ് ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണയ ഒന്ന ഇങ്ങനെ തൂവിക്കൊടുക്കും.
ആഹ് ആ ആഹ് ന്റെ -
പയറിന്റെ കൃഷി ണ്ടാക്കുമ്പോ പയർ കൂടുതല ഉണ്ടാവൂല അതിങ്ങനെ പുഴുക്കേട് വന്നിട്ട് പെട്ടന്ന് ചുരുണ്ടട്ടും ഇട്ടും അങ്ങനൊക്കെയ ആകും. അപ്പൊ അതിന്റെ ലകൾ ണ്ടാക ങ്ങനെ ണ്ടാക്കിട്ട്- ആഹ് ഇല കൂടുതൽ തോരൻ വെക്കും. അത് മുരിങ്ങ തോരനൊക്കെ വെക്കണ മാതിരി. നല്ല രസണ് കഴിക്ക തളിരില എടുത്ത് വെച്ചത് ഭയങ്കര രസണത്.
ആഹ് അരിഞ്ഞാണ്ട് വക്കക്ക അല്ലേ?
ആഹ് ആഹ്. ഇല മൂപ്പ് കൂടിയാല് നമ്മള് അതൊരു ഇങ്ങനെ ചമക്കുമ്പ- ചണ്ടിയായി പോയിട്ട് വരും അപ്പൊ നമ്മള് എപ്പോഴും ത- തളിരിര നോക്ക് -
ആഹ സ്വന്തമായി.
പിന്നെ മത്തേന്റെലും ചെയ്യന്റെേലും അതൊെപാട- ചെറുതായിട്ടിന്നെ കൃഷിയൊക്കെ ചെയ്യുന്നത കൊണ്ട് അതൊക്കെ ണ്ട്.
ആ ആ് അത ആ കൃഷിക്കൊണ്ടരാ- പിന്നെ നല്ല ന നമ്മളെ ശരീരത്തിന് ഏറ്റക്കും നല്ല ഫുഡ് ഇലവറക്ക- ഗങ്ങളും പയർ വർഗ്ഗങ്ങളും അത്‌ പറഞ്ഞ അവനവന്റെ വീട്ടിൽ തന്നെ ആ നമ്മുടെ വീട്ട-
ഇക്കെ കേ പിന്നെ കോതിന്റെ കടിം - ഒക്ക കൊള്ളണ്ടേ വിചാരിച്ചിട്ട് മഴക്കാലത്ത് അങ്ങനെ കൃഷിയിലേക്ക് തിരിയാറില്ല. അവിടൊക്കെ മഴ പെയ്തിട്ട് പുല്ലില്ലേ?
ആ ണ്ടെ ആ എനിക്കുവടെ ഇഷ്- ഇഷ്ടാ ഞാനും ഇങ്ങനെ കുറേക്ക ണ്ടാക്കും തക്കാളി പയറ് അങ്ങനക്കല്ല വെണ്ട അത നമ്മ-
തൈകളൊക്കെ കൃഷിഭവനി നിന്ന് കിട്ടും അങ്ങനത്തെ തൈകളൊക്കെ ണ്ടാക്കി. വെക്കുമ്പോ നല്ല കായ പിടിക്കാറുണ്ട്.
ആഹ് ആഹ് അത.
പിന്നെ ഇതുപോലെ ഞാൻ വ ഇങ്ങനെ മുളക് വാങ്ങിയായിരുന്നു അതിങ്ങനെ വറുത് അതിന്റെ കുരു- ഇവിടെ ഇങ്ങനെ വെയിലെത്ത് - ടക്കിയപ്പോഴത്തേനും അതിന്റെ കുരികൾ ഇങ്ങനെ വേസ്റ്റ് വന്നത് ഞാനൊരു ഭാഗത്ത്‌- ഇട്ട് വെച്ചർരുന്നു അത് നല്ലോം ങ്ങനെ തൈകൾ വന്നിട്ടതൊക്കെ - ഇന പറിച്ചു നട്ടിട്ടുണ്ട് ഇപ്പൊ അതിന് പൂക്കള് വരാൻ തുടങ്ങി കായ വന്നിട്ടില്ല.
ഞ ഞാൻ എനിക്കും ഇഷ്ട കാര നമ്മളന്നെ ഉണ്ടാക്കി നമ്മള അതിം മന്ന് കായ ഉണ്ടാവുമ്പോ പറക്കുമ്പോ അവര് വേറ- കൊറെേ ഒന്നും കിട്ടില്ലെങ്കിലും ഓരോന്ന്.
ഓരോ ആ നമ്മള് അര കിലോനോ ഒരു കിലോനോ ഒന്നും കിട്ടില്ല-
കിട്ടില്ല ആ നമ്മളാ ഓരോ കാര്യം ഇപ്പൊ മൂന്ന് പയർ നാല് പയർ - പിന്നെ ഒരു തക്കാളി പിന്നെ രണ്ട് വെണ്ട അങ്ങനെയൊക്കെ പറിക്കാനുള്ളെങ്കിലും- നമ്മുക്ക് നമ്മളതായിട്ട് നമ്മ ണ്ടാക്കല്ലേ അപ്പൊ ആ ഒരു രസാണ്. പിന്നെ കൊവക്കണ്ട് അങ്ങന-
ഉ കോവക്കേന്റെ ഇല നിങ്ങള് വെക്കാറുണ്ടോ?
കോവക്കന്റെ ഇല ഞാൻ വക്കാറില്ല വിടെയൊക്കെ ഇവിടെ അടുത്തെ പരിസരത്തിള്ളോ ലോക്കെ വെക്കും.
ആ ഞാനും ഇതുവരെ വെച്ചിട്ടില്ല എ ഒരു കൂട്ടുകാരത്തി ഇതുപോലെ അങ്ങനെ- കോവക്കാടെ ഇല തോരം വെക്കും നല്ല രസ് - സാനൊക്കെക്കെ പറയ് കോവക്കെ കൂടുതൽ നമ്മള് കഴി ക്ക ആണെങ്കിൽ പ്രമേഹരോഗമൊക്കെ നമുക്ക് തടയാൻ പറ്റും എന്നൊക്കെ പറ
ആഹ് അങ്ങനെയാണ് അങ്ങനെ തടയാം
ആഹ് ഈ കോവക്കെ നിങ്ങള് ഇങ്ങനെ വള്ളി മാ മാറി മാറി കുത്തിയിടാറുണ്ടോ
ഏ ഏ ഇല്ല ഞാൻ ഇതൊരു ഒറ്റത്തണ്ട് അടെ കുഴിച്ചി ണ്ടായി പിന്നെ അതിമേ ഇങ്ങനെ ഇണ്ടായി ഇപ്പ പറിക്കിലൊക്കെ തൊടങ്ങി നാലഞ്ച് നാലെണ്ണം അഞ്ചെണ്ണം അങ്ങനെയൊക്കെ കിട്ടുനുള്ളൂ
അത് നമ്മള് ചെറുതിലേ ഇങ്ങനെ കഴിക്കുമ്പോ നല്ല രസല്ലേ പച്ചേൽ ചെറുത് ഇങ്ങനെ കഴിക്കുമ്പോ വേറെ ഇങ്ങനെക്കെ ഞങ്ങള്ള് അത് മെഴക്ക് പൊരട്ടി ആത
ആഹ് മെഴുക്കുപരട്ടി ആക്കിയേണ്ട് അങ്ങനെണ്ടാക്കും പിന്നെ ചെലപ്പോ ഞാൻ പിന്നെ പയറുമൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കിട്ടതുള്ളു പയർ അപ്പൊ ആ പയറും പിന്നെ കോവയ്ക്ക ചെലപ്പോ നാലണ്ണം കോവയ്ക്ക നാലെണ്ണ ണ്ണോം അങ്ങനെ കിട്ടുന്ന കോവയ്ക്കേം അങ്ങനെ അരിയും പയറും അരിയും പിന്നെ അതുപോലെ നമ്മളെ വലിയ സവാളയില്ലേ അതിന്റെ ഒരു അരകഷ്ണംടും പിന്നെ പച്ചമുളകും കീറി ഇട്ടിട്ട് നമ്മൾ എണ്ണയിൽ കടുവറുത്ത് കറിവേപ്പിലല്ലാം ഇട്ടിട്ട് ഇത് മേഴുക്കുപരട്ടികേ ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണല്ല അത് മൂന്നും പാടയുമ്പം അതാ പറഞ്ഞെ ഒരു കാ ഒരു അപ്പൊ പറഞ്ഞ് ഒറ്റക്കായിട്ട് നമ്മൾ കരണ്ട് വീട്ടന്ന് കിട്ടൂല്ല അപ്പോ പിന്നെ രണ്ട് മൂന്നും കൂടിയെക്കെ ആകുമ്പോ അങ്ങനെ ആഹ് ആഹ് ഇല്ല കറിവയ്ക്കൂല്ല തോരനല്ലേ നല്ലത് അല്ലേ മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ തോരൻ തേങ്ങയൊക്കെ ചതച്ചിട്ട് അങ്ങനെ തോരൻ വക്കും ആ മെഴുക്കുപരട്ടി ചിലോര് തേങ്ങ ഇതലോ തേങ്ങ ചൊറക്കാതെ തേങ്ങ ഇങ്ങനെ ചിരണ്ടീട്ട് അതേപോലെ അ മെഴുക്കുപുരട്ടി അല്ല ല്ല ചെരവീട്ട് തേങ്ങ ഇങ്ങനെ ചെരവിയൊണ്ട്
അ അ അ
അതെ എങ്ങനയാലും രസാണ് എനിക്ക് ഇഷ്ടം എന്താ തോരനും മെഴുക്കുപുരട്ടി ല്ല നേരത്തെ
പോക്ക ടേസ്റ്റ് ഉണ്ടല്ലോ നമുക്ക്
അ ടെസ്റ്റ് ആണ് ഞാനത് കുഞ്ഞിലെ അവിടെ മുമ്പ് ഉണ്ടാരുന്നു പ്പി അപ്പം ചെറുതിലെ എങ്ങനെ പറിച്ചു കഴിക്കരുന്നു കൂടുതൽ മക്കളും ഇങ്ങനെ അങ്ങനെ കാണുമ്പത്തേനും ചെറുതിലെ എങ്ങനെ പറിച്ച് കഴിക്കും അവർ
ഉമ് ചെറുത് ചെറുതാവുമ്പോ തന്നെ എങ്ങനെയ
ആഹ് അത് പിന്നെ നല്ല വള്ളി വന്നപ്പോ വെ വെട്ടി വെട്ടി കഴിഞ്ഞപ്പോഴത്തേന് പിന്നാ തണ്ട് മൊളച്ചില്ല അങ്ങനെ അത് വള്ളി നശിച്ചു പോയി പന്തലൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു ഞാന്
ഞാന് അലക്കണ അവിടെ സൈഡര് ഇങ്ങനെ മറ വെച്ചിന്നു അപ്പൊ അതിമകൂടെ അതിന്റെ കൂടെ അങ്ങനെ വള്ളി പ പടർത്തിയതാ അ അ അ അതിങ്ങനെ അതിം കൂടി അങ്ങനെ വള്ളി പോയി പിന്നെ അലക്കിനോടുത്ത് മഴമുള്ളതൊക്കെല്ല സീറ്റൊക്കന്ന അതിന്റെ കൂടെ അങ്ങനെ പോണുണ്ട് കയറൊക്കെ കെട്ടിക്കൊടുത്ത് ഉമ്
ങ്ങളക്കെ ഉണ്ട് റംബൂട്ടാ
ഫ്രൂട്ട്സ് അങ്ങനെയല്ല ഫ്രൂട്ട്സിന്റെ മര ങ്ങളായിട്ടൊന്നുമില്ല ഞാനിവിടെ നോമ്പിന് ഞമ്മൾ ക്ഷമാമൊക്കെ കൊടുന്നേ അതിന്റെ വിത്തൊക്കെ കുഴിച്ചിട്ടിണ്ട് ഷമാമിന്റെ വള്ളിയൊക്കെ പടർന്ന് എന്താ ഷമാമിന്റെ കായ് ആഹ് ഷമാമിന്റെ ചെറ ചെറിയ നമ്മളെ നെല്ലി ക്ക പവത്തിലൊക്കെ ചെറിയ കായികൾ ഉണ്ടായിട്ടോ അപ്പൊ വള്ളി പിന്നെ- നമ്മള് ഈ കണ്ണ് കെട്ടന്നൊക്കെ പറീലെ അത് അയ്ന്റെ ഭാഗായിട്ടേക്കും വള്ളീം കായ്കളൊക്കെ ഉണങ്ങി പോയി നിറയ കായിണ്ടായിനി ചെറു ചെറുത് മൂക്കാനാള്ളെനി അല്ല അല്ല ഞാൻ ച- ചക്കില് ചാക്കില് വിത്ത് മുളപ്പിച്ച് ആ തയ്യങ്ങനെ വളർ- പിന്നെ നമ്മളെ ചൂടിക്കറല്ലേ ചെകിരിന്റെ കയറുണ്ടല്ലേ ആ കയറ് കെട്ടിക്കൊടുത്ത- അപ്പ അതിന്റെ കൂടെ അണലോ നമ്മളെ വെള്ളരിന്റെ വള്ളി വെള്ളരിന്റെ പൂവ് വെള്ളരിന്റെ എല അങ്ങനെ- കതെയാ പരുവാണ് ആ ആ അതേ ഷേ ഷേപ്പ് പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് കളർ മാര്യാണ്ട് അതിനൊരു ഒരു വല പോലൊരു ആവര്ണ - ന വെ തോന്നുന്നു കായ്മൂക്കുമ്പോ അപ്പളാ നമ്മള് പറത്തി പിന്നെ വത്തക്ക ഉണ്ടാക്കിന വത്ത- ചെറിയതൊരു ചെറിയ- നമ്മളെ ചെറിയൊര് മാങ്ങല്ലേ അ അ അ അങ്ങനെ ആ അല്ല വിത്തല്ല വത്തക്കൻന്റെ അങ്ങനെ വെള്ളടിച്ചിണ്ട് വത്തക്കൻന്റെ അങ്ങനെ കുയ്ച്ചിട്ട് എന്നിട്ട് വത്തക്ക ഉണ്ടായിട്ടോ വത്തക്ക ഉണ്ടായിട്ട് അധികം വെൽ- ഇപ്പൊന്നുമല്ല നമ്മള് ചെറിയ കണ്ണിമാങ്ങക്കെല്ലേ - അതിന്റെക്കെ പരുവത്തില് - അങ്ങനെ വന്നിനി പിന്നെ അത് ഞാന് നിലത്ത് കടന്ന ഭാഗം ഇങ്ങനെ ചെയീഞ്ഞതായപ്പോ പറിച്ചപ്പോ അയിന്റെ ഉള്ള് നല്ല ചുമന്ന നല്ല കുറി കുരുയൊക്കെ നല്ല- കറുത്ത്തായീണ് മധുരം ഉണ്ടായി ഉ അത് പിന്നെ-
അത് നമ്മള് മണ്ണിലേന്യോ അതോ മണല്ലോ ഒക്കെ മിക്സ് ചെയ്തിട്ടാണോ ഉണ്ടാക്കിയത്
ആദ്യം കുഴിച്ചിട്ട് പത്രം ണ്ടായീനി അപ്പതില് വിത്ത്ണ്ടായീനി അങ്ങനെ മൊൾച്ചാണ്ട് അത്ങ്ങനെ പുല്ല് മുറ്റത്ത് കൂടെ പടർന്ന് ന്ന്ട്ട് ചെറിയൊരു വള്ളിയിണ്ടായിട്ടള്ളൂ നമ്മളൊരു- നമ്മളൊക്കെ ഒരു കാലിന്റക്കെ നീളല്ലേ ഒരു കായ്ണ്ടായ്ട്ടൊള്ളൂ പിന്നീ വള്ളി പോയി അപ്പൊ അത് അഞ്ചാളും - അങ്ങനെ ഞങ്ങൾ ഓര്യേചാണ്ട് അങ്ങനെ തിന്നു ന്നായ്കോട്ടെന്നാ ശേരിന്നാ പതിനൊന്നായ്